ഹ
ഹലോ
ഹലോ
നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ ഏറ്റവും നടന്ന വരുന്ന ഒരു പ്രശ്നമാണ് സുനാമി എന്ന് പറയുന്നത് അപ്പൊ ആ സുനാമിയെ പറ്റി എന്താ ാണ് നിനക്ക് പറയാനുള്ളത്
അതായത് സുനാമി സമുദ്രത്തിനടിയില ഉണ്ടാകുന്ന ശക്തമായ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ കടലിനടിയിലിലേക്കുള്ള മണ്ണിടിച്ചിൽ എന്നിവ കാരണം രൂപപ്പെടുന്ന വലിയ കടൽത്തിരകളുടെ പരമ്പരയാണ് സുനാമി എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക്റിയാമോ ലോ
സനാമി സമുദ്ര സമുദ്രത്തിനടിയിലെ ഭൂകമ്പം മലം ഉണ്ടാകും അതിന്റെ അഗ്നിപർവ്വത സ്ഫോടനം മോലം ഉണ്ടാവും കടലിനടിയിലെ മണ്ണിടിച്ചിൽ മൂലം ഉണ്ടാവും സുനാമി കടലിനെ രൂപപ്പെടുന്ന അതിശക്തി ശക് മ തിരമാലകളുടെ ഒരു പരമ്പര തന്നെയാണ് അപ്പൊ അതി അതിൽന്നുണ്ടാവുന്ന ദോഷ പ്രങ്ങൾ എന്താണെന്ന് നിനക്ക്റിയമോ
അതെ അതെ സുനാമിയുടെ അപകടങ്ങൾ ഒരുപാടുണ്ട് തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും വീടുകളും റോഡുകളും തകരുക മനുഷ്യജീവൻ നഷ്ടപ്പെടുക മത്സ്യബന്ധ ബോട്ടുകൾ നശിക്കുക കൃഷിനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുക തുടങ്ങിയ വയാണ് അപകടങ്ങൾ
അതെ അതെ ഇത്പോ ആഹ നീൻ പറഞ്ഞോളൂ നീ തന്നെ പറഞ്ഞോളൂ
രണ്ടായിരത്തി നാലിൽ ഇതിനന് മുമ്പ് നമ്മുടെ ലോകത്ത് സുനാമി ഉണ്ടായിട്ടുണ്ട് രണ്ട യിരത്തി നാല് ഇന്ത്യൻ മഹാസമുദ്ര സുനാമി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഞ് ഇന്ത്യൻ ഓഷൻ എർത്തക്കക്കാൻ സുനാമി ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരിത ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു
അതെ അതെ സുനാമിയെ എപ്പോഴും നമ്മൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം സുനാമി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുകളിലായിക്കോട്ടെ അവരുടെ ജീവിതവല്ലാം വഴിമുട്ടിക്കുന്ന ഒരു വലിയ പ്രകൃതി തരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് സുനാമി എന്നത് പറ പറയുന്നത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു സുനാമി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളെ തന്നെ ഏറെ മാറ്റി മറിക്കുന്നൊ ഒരു ഘടകം കൂടിയാണ്
ഇന്ത്യ ശ്രീലങ്ക ഇന്തോനേഷ്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ വന്നപ്പോൾ പിന്നെ സുനാമി വന്ന എന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ കടൽ പെട്ടെന്ന് പിന്നോട്ട് വലിഞ്ഞാൽ ഉടൻ ഉയർന്ന പ്രദേശത്തേക്ക് പോകുക ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക കൂടാതെ കടൽ തീരത്തേക്ക് തിരികെ പോകരുത് സുരക്ഷിതമായ സ്ഥലത്ത് അധികൃതർ അനുമതി നൽകുന്നത് വരെ തുടരുക ഒരു കൗതുകകരമായ വിവരം കൂടി ഞാൻ പറയാം ആഴക്കടലിൽ സുനാമി മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കാം പക്ഷെ അവവിടെ തിറകളുടെ ഉയരം വളരെ കുറവായിരിക്കും തീരത്തോട്ടുക്കുമ്പോഴാണ് അവ ഭീകരമാകുന്നത് ഇനി എന്താണ് നിനക്ക് സുനാമിയെ പറ്റി പറയാനുള്ളത്
സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളൾ നേരിടാൻ ജനങ്ങളിൽ അവബോധം വളർത്തുന്നത് നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നുണ്ട് കാരണം സുനാമി വരുന്ന അറിയുന്നത് ഉടനെ അവർക്ക് മുന്നറിയി ഇപ്പോൾ ശ ശ്രദ്ധിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷ സ്ഥലങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നിവയെല്ലാം നല്ല കാര്യങ്ങളാണ് പ്രകൃതിയുടെ ശക്തമായ പ്രതിഭാസങ്ങളിലൊന്നായ സുനാമി മനുഷ്യർക്ക് ദുരന്ത നിവാരണത്തിന്റെയും സുരക്ഷ ടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് സുനാമി മൂലം തീരപ്രദേ ങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വീടുകളും എല്ലാം നശിക്കുന്നതിലൂടെ മനുഷ്യർക്ക് അവരുടെ ജി ജീവൻ തന്നെ നശി ജീവൻ തന്നെ നശിക്കാൻ ഇടപെട ഇടപെടല് ഒന്ന് ഒരു കാര്യമാണ് ഇതിൽ നിന്ന് ബാക്കി നിങ്ങൾ പറയൂ
സുനാമി എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ നിന്നാണ് വന്നത് സു ടി എസ് യു സു എന്നാൽ തുറമുഖമെന്നും നാമി എൻ എ എം ഐ നാ മി എന്നാൽ തിര എന്നുമാണ് അർത്ഥം അതായത് തുറമുഖ തിര എന്നാണ് അർത്ഥം സുനാമിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ കടൽ തീരങ്ങളും സുനാമി തിരകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സാധാരണ തിരകൾ എന്ന് പറയുന്നത് കാറ്റ് മോ മൂലമാണ് ഉണ്ടാകുന്നത് ഉയരം വളരെ കുറവായിരിക്കും ഊർജവും കുറവാണ് ചെറിയ പ്രദേശത്തെ ബാധിക്കുന്നു പക്ഷെ സുനാമി ഉണ്ടാകുന്നതോ ഭൂകമ്പം അഗ്നി പർവ്വത സ്ഫോടനം മണ്ണിടിച്ചിൽ മുതലായ മൂലമാണ് തീരത്തോടടുക്കുമ്പോൾ വ വളരെ ഉയരത്തിലാകും അതിവിപുലമായ ഊർജ്ജമുണ്ട് ആയിരക്കണക്കിന് കിലോമീ റ്റർ വരെ അത് സഞ്ചരിക്കുന്നു പിന്നെ സുനാമി രൂപപ്പെടുന്ന ഘട്ടങ്ങൾ കൂടി ഞാൻ പറയാം സമുദ്രത്തിനടിയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാകുന്നു. കടൽ തട്ട് പെട്ടെന്ന് ഉയരുകയോ താഴുകയോ ചെയ്യുന്നു. കടലിലെ വലിയ അളവിലുള്ള വെള്ളം സ്ഥാനം മാറുന്നു ഈ ഊർജം തിരകളായി എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. തീരത്തോടടുക്കും മ്പോൾ തിരയുടെ വേഗം കുറയുകയും ഉയരം വർദ്ധിക്കുകയും ചെയ്യുന്നു. വൻ ജലപ്രവാ കരയിലേക്ക് കയറുന്നു രണ്ടായിരത്തി നാല് സുനാമി കേരളത്തി ത്തെ ബാധിച്ച ദുരന്തം അത് ഞാൻ ഒന്നുകൂടി ഒന്ന് വിശദമാക്കട്ടെ
പറയൂ
രണ്ടായിരത്തി നാല് ഇന്ത്യൻ ഓഷൻക്കൻ സുനാമി ഡിസംബർ ഇരുപത്തി ആറിന് ഇന്തോനേഷ്യയിലേക്ക് സമീപം നയൻ പോയിൻ്റ് വൺ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായി അതിന്റെ ഫലമുണ്ടായ സുനാമി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പല രാജ്യങ്ങളെയും ബാധിച്ചു രുന്നു കേരളയിലെ ആലപ്പാട് അതായത് കൊല്ലം ആലപ്പുഴ എറണാകുളം തുടങ്ങിയ തീരപ്രദേശങ്ങൾ സാരമായി ബാധിക്കപ്പെട്ടു നിരവധി ആളുകൾ മ രണപ്പെടുകയും വീടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിക്കുകയും ചെയ്തു. സുനാമി വരുന്നതിന്റെ മു ന്നറിയിപ്പുകൾ നിനക്കറിയാമോ ഇപ്പോൾ പറയാൻ പറ്റുമോ?
പറയാം. സുനാമി തരുന്നന്റെ മുന്നറിയിപ്പ് ആദ്യം അത് പറയുന്നതിനന് മുന്നേ നമ്മളെ ബാധിക്കുന്ന കുറെ ക ര്യങ്ങൾ സുനാമിയിൽ നിന്നുണ്ടാവുന്നത് ഞാൻ പറയാം സുനാമിയുടെ ആ ഘാതം വെറും വെള്ളപ്പൊക്കത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാ ല്ല തീരദേശ ജനങ്ങളുടെ ജീവിതം നഷ്ടമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖല പരിസ്ഥിതി എന്നിവയെല്ലാം. ഇത് ഗുരുതരമായി ബാധിക്കുന്നു കടൽവെള്ളം കരയിലേക്ക് കയറുന്നതിനാൽ കുടിവെള്ള സ്രോതസ് സുകൾ മലിനമാവുകയും കൃഷിഭൂപികൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യാം. ദുരന്തശേഷം രോഗവ്യാപനത്തിനും സാധ്യത കൂടുതലാണ് അതായത് ഒരുപാട് പ ഒരുപാട് പകർച്ചവ്യാധികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ബാധിക്കാൻ ഏറെ കൂടുതലാണ് അത് മൂലം ഒരുപാട് പുതിയ അസ സുഖങ്ങൾ എല്ലാവരെയും ബാധിക്കുകയും ചെയ്യുന്നു.
സുനാമി വരുന്നതിന്റെ മുന്നറിയിപ്പ് കൾ ഞാൻ പറയാം ശക്തമായ ഭൂചലനം അനുഭവപ്പെടുക കടൽ പെട്ടെന്ന് അസാ സാധാരണമായി പിന്നോട്ട് വലിഞ്ഞു പോകുക കടലിൽ നിന്ന് അസാധാരണമായ വലിയ ഗർജന ശബ്ദം കേൾക്കുക ഔ ഔദ്യോഗിക സുനാമി മുന്നറിയിപ്പുകൾ ലഭിക്കുക സുനാമി വന്നാൽ ചെയ്യേണ്ടത് ഉടൻ ഉയർ ർന്ന പ്രദേശത്തേക്ക് പോകുക കുടുംബാംഗങ്ങളെയും മറ്റുള്ളവരെയും അറിയിക്കുക ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക അടിയന്തര സാധനങ്ങൾ കരുതുക പിന്നീട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കടൽ തീരത്ത് കാഴ്ച കാണാൻ പോകരുത് ആദ്യ ദേ പോയാൽ അപകടം കഴിഞ്ഞെന്ന് കരുതരുത് ഔദ്യോഗിക ക അനുമതി ഇല്ലാതെ തിരികെ വരരുത്
അതെ കടൽ പെട്ടെന്ന് പിന്നിലേക്കും വലിഞ്ഞു പോകുന്നത് പോലുള്ള അസാധാരണ ലക്ഷണങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അത് നിനക്ക് അറിയാവുന്നതല്ലേ അതുപോലെ ത്ത തന്നെ സർക്കാർ അധികൃതരുടെയും ദുരന്ത നിവാരണ വിഭാഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ലൂടെ ജീവഹാനിയും നാശ നഷ് ട്ടങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു അതിനാൽ സുനാമി ഒരു ശക്തമായ ഒരു പ്രകൃതി ത് ദുരന്തമാണ് അതുപോലെ തന്നെ സുനാമിയുടെ ആഘാതം വെറും വെള്ളപ്പൊക്കത്തിൽ മാ ത്രഒതുങ്ങുന്നതല്ല തീരദേശ ജനങ്ങളുടെ ജീവിതം ഒരുപാട് പ്രശ് നങ്ങൾ ഉണ്ടാകുന്നു ഇതിൽ നിന്ന് നീ പറയാനുള്ളത് പറഞ്ഞോളൂ
ലോകത്തിലെ ഏറ്റവും വലിയ സുനാമികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് ഇ ഇന്ത്യൻ ഓഷൻ എത്തുകക്കാൻ സുനാമി രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു എർത്ത കേക്കാൻ സുനാമി അത് ജപ്പാനിലാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വാ ദിവ്യ എർത്തു കേക്ക് അത് ചിലിയിലുമാണ് ഉണ്ടായത് പിന്നീട് കേരളവും സുനാമിയും എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിട്ട് ഞാൻ കൊറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കൊല്ലം ജില്ലയിലെ കൊല്ലം ജ് ജില്ലയിലെ ആലപ്പാട് പ്രദേശം രണ്ടായിരത്തി നാല് സുനാമിയുടെ ഏ ഏറ്റവും കൂടുതൽ ആഘാതമേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത ത്തെ അത് ബാധിച്ചു ഇന്നും കേരളത്തിൽ തീരദേശ ദുരന്ത നിവാരണ പരിശീലനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു
അതെ അതെ സമുദ്രത്തിന്റെ ആഴത് ത്തിലുള്ള ഭാഗങ്ങളിൽ സുനാമി തിരകൾ മണിക്കൂറിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തി സഞ്ചരിക്കാൻ കഴിയും എന്നാൽ അവയുടെ ഉയരം കുറവായതിനാൽ കപ്പലുകൾ സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ തന്നെ സാധിക്കാറില്ല തീരപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ജലത്തിന്റെ ആഴം കുറയുന്നതിനാൽ തിരകളുടെ ഉയരം വർദ്ധിക്കുകയും അതിശക്തമായ ജലപ്രവാഹമായി കരയിലേക്ക് അടിച്ചു കയറുകയും ചെയ്യുന്നു ഈ തിരകൾ വീടുകൾ കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ വൈദ്യുതി സംവിധാനങ്ങൾ തുടങ്ങിയവയെ നശിപ്പിക്കാൻ കഴിവുള്ളവയുമാണ് ഇത്രയും തന്നെ പറഞ്ഞപ്പോൾ ഏകദേശം നമക്ക് സുനാമി പ്പറ്റി ഒരുപാട് അറിവുകൾ കിട്ടിക്കഴിഞ്ഞില്ലേ ഇനി നീയും കൂടെ പറയൂ
സുനാമി ഇത്ര അപകടകാരിയതെന്ന് നിനക്കറിയാമോ സുനാമിയുടെ പ്രധാന അപകടം തിരയുടെ ഉയര് രം മാത്രമല്ല അതിന്റെ പിന്നിലുള്ള വിപുലമായ ജലപിണ്ടവും ശക്തമായ ഊറ് ർജവു ഒരു സുനാമിത്തിതിര കരയിലേക്ക് കയറുമ്പോൾ വാഹനങ്ങൾ മരങ്ങൾ വീ വീടുകൾ എന്നിവയെ പോലും വലിച്ചു കൊണ്ട് പോകാൻ കഴിയും നമ്മൾതൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ സി നിമയിലൊക്കെ സുനാമി എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ആഴക്കടലിൽ ഒരു ജെറ്റ് വിമാനത്തിന്റെ വേഗതയ്ക്ക് സമാനമായി മണിക്കൂറിൽ എഴുന്നൂറ് മുതൽ എണ് എണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും അതിനാൽ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത്നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള തീരങ്ങളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്ത് എല്ലാ ഭൂകമ്പങ്ങളും സുനാമി ഉണ്ടാക്കുമോ ഇല്ല കടലിനടിയിൽ ഇല്ല കടലിനടിയിൽ ഉണ്ടാകുന്ന എല്ലാ ഭൂകമ്പങ്ങളും സുനാമി സൃഷ്ടിക്കില്ല സുനാമി ഉണ്ടാ ക്കാൻ സാധാരണയായിട്ടുള്ളത് ഭൂകമ്പത്തിന്റെ തീവ്രത കൂടുതലായിരിക്കണം അതായത് സാധാരണ ഏഴെ പോയിന്റ് അഞ്ചിന് മുകളിൽ ഭൂകമ്പത്തിന്
സുഹൃത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ഏഹ് അവസാനിപ്പിക്കാം കാരണം സുനാമി പ്രകൃതിയുടെ അതിശക്തമായ ഒ ഒരു ഉദാഹരണം കൂടിയാണ് അതായത് സുനാമിയെ കുറിച്ചുള്ള നമുക്ക് ഈ നമ്മൾക്കുള്ള ഈ അറിവും മറ്റുള്ളവർക്കും ഉണ്ട- ഉണ്ടാവുകയാണെങ്കിൽ അതായത് സുനാമിയെ കുറിച്ചുള്ള അറിവും ജാഗ്രതയും ഓരോത്തർക്കും അന്ത്യാ- അന്ത്യാദൗഷിതമാണ് കാരണം ഇത് എല്ലാവർക്കും വേണ്ടരു കാര്യമാണ് അന്നാലേ എന്തെങ്കിലും- പ്രകൃതി ദുരന്തമായ കാര്യങ്ങൾ വരുമ്പോൾ അതായത് സുനാമി മൂലമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ജാഗ്ര- പാലിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ
ഉം അതെ അതെ അതെ
ആ
സുനാമ സുനാമി മുന്നറിയിപ്പ് സംവിധാനം എന്താണെന്നാൽ ഇന്ന് പല രാജ്യങ്ങളും കടലിൽ പ്രത്യേക സെൻസറുകളും ബോയികളും സ്ഥാപിച്ചിട്ടുണ്ട് ഇവ കടലിന്റെ മർദ്ദത്തിലുള്ള മാറ്റങ്ങൾ കണ്ടെത്തി മുന്നറിയിപ്പ് കേന്ദ്രങ്ങളിലേക്ക് വി- വിവരങ്ങൾ അയക്കുന്നു പ്രധാന മുന്നറിയിപ്പ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഓഫ് ഓഷൻ ഇൻഫർമേഷൻ സർവീസസ് ഇന്ത്യയിലെ സുനാമി മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ഈ സ്ഥാപനം പ്രധാന പങ്കവഹി- ുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തിയാലോ
ഓക്കെ ബായ്